ഹലോ
ആഹ അസ്സലാമു അലൈകും
വ അലൈകുമുസ്സലാം കേക്കുന്നുണ്ടോ
എന്തൊക്കെ വർത്താനങ്ങളെ ആ കേക്കുന്നുണ്ട്
ആ സുഖം തന്നെയല്ലേ
അൽഹംദുലില്ലാഹ് സുഖം തന്നെ നിങ്ങൾ ഇന്നലെ വിളിച്ചിരുന്നൊ ഇങ്ങോട്ട് വിളിച്ചിരുന്നോ അതിന് മുന്നേ
പി ഇല്ലല്ലേ പിന്നെ നിങ്ങള വിളിച്ചിട്ടില്ലാലോ ഞാന്
ആഹ അല്ല ആദ്യമായിട്ട് വിളിക്കല്ലേ നമ്മള്
ആഹ് ആഹ് പിന്നെ രാവിലത്തെ ഫുഡ് എല്ലാം ആയാ നാസ്തിയല്ല
ഇതൊക്കെ ആയി ആ കഴിച്ചു അപ്പൊ കഴ
സ്പെഷ്യൽ ആക്കിയ സ്പെഷ്യൽ എന്താ
ദശന് സ്പെഷ്യല് ദോശ
ആ ആഹ കറിയോ ഓ കടലക്കറിയ ആഹ കടലക്കറി എങ്ങനെ ഇങ്ങള ആക്കല്
ഞങ്ങള് ഉള്ളി ഇട്ടക്കാണ്ട് ഉണ്ടാക്ക ക്കോ അല്ലെങ്കില് ഉള്ളി, തക്കാളി, ഇഞ്ചി വെളത്തുള്ളിയൊക്കെ ഇട്ട്ക്കാണ്ട് തീമക്കാനും ഒന്നായിട്ട് ക്കും കുക്കർല്
ആഹ് ഓഹ് ഓഹ് ഇന്നട്ട്
പിന്നെ വെന്ത്‌ട്ട് കിയങ്ങ് വേണൻങ്കി ഇടാ ഉരുളൻ കിയങ്ങെ
ആഹ് ആഹ്
ഇന്നട്ട് പിന്നെ അത് ഉള്ളി അര്ഞ് കാണ്ട് മൂപ്പിച്ചൊന്ന് വേപ്പിന്റെല ഇട്ട്ക്കാണ്ട് അങ്ങനെണ്ടാക്കും പിന്നെ തേങ്ങരച്ച് വെക്കണെങ്കി അങ്ങനിം വെക്കും
ആഹ് തേങ്ങരിച്ചില്ലെ നല്ല ടേസ്റ്റ്ണ്ടാവുല്ലേ
ആഹ് ടേസ്റ്റ്ണ്ടാവും പിന്നാള് വാണെ ഞങ്ങക്ക് ഇവടെ ഞാനും ഇൻക്കൊരു കുട്ടിയന്നെ ഒള്ളൂ ഞങ്ങള് ഉം ഹസ്ബന്റുണ്ട് ഞങ്ങള് മൂന്നാള്
അപ്പ എത്രാ ക്ലാസ്സിലാ പഠിക്കുന്നേ?
ഓള്പ്പോ ടെൻത്തില് ടെൻത്ത് എക്സാം കഴിഞ്ഞു
ആഹ് അങ്ങന
ആഹ് അപ്പൊ പിന്നെ തേങ്ങരച്ച് വെച്ചാ ബാക്കിയാവേ
അപ്പൊ പ്ലസ് വണ്ണിന് എക്സാം ഇത് കിട്ടിട്ടില്ല എവിടിം സ്കൂളൊന്നും കിട്ടിട്ടില്ല?
ആഹ് കിട്ടി ആഹ് സ്കൂള് നാളെല്ലേ തൊർക്ക്ണ്ട് ഞാന് ഓള് എൻട്രൻസിന് പഠിക്കാൻ താല്പര്യണ്ട് അപ്പം രണ്ടും കൂടി വേറെ ചേർത്തെക്കാണ് എക്സാം എയ്താന് സ്കൂൾക്ക് പോവും അങ്ങനെ
ആഹ് അങ്ങനെ ആഹ് അല്ലാ പ്ലസ് ടുവണ്ണ് കയ്യ് പ്ലസ്ടു കഴിഞ്ഞാലല്ലേ എൻട്രൻസി എഴുതാൻ പറ്റു അങ്ങനെല്ലേ ആഹ്
ആഹ് എഴുതാൻ പ്ലസ്ടു കയിഞ്ഞിട്ട് പ്ലസ്ടു കഴിഞ്ഞിട്ടുള്ള എൻട്രൻസ് കോച്ചിങ്നെ എഴുതാൻ പറ്റുള്ളൂ ഇപ്പ തന്നെ അയിന്ള്ള പഠിക്കാണ് അയിന് പഠിക്ക
ഓപ്പ ഇ ഇപ്പ അയിന് പഠിക്കാൻ കയ്യ്നെ അങ്ങനെ ആഹ് ഓരോടുള്ള പ്ലസ്ടു കഴിഞ്ഞിട്ട് അതെ ഓരോടുള്ള പ്ലസ് റ്റെയ്ഞ്ഞിട്ടാ അതോണ്ട ഞാൻ ചോയിച്ചത് പ്ലസ്ടു കഴിഞ്ഞട്ടില്ലേ
ആഹ് അങ്ങനിം അങ്ങനെ എയുത്ണോലും ഇണ്ട് അപ്പ ഒരു വർഷം അങ്ങനെ വെറുതെ പോവൂലേ അപ്പം ഇതില് കൂടെ തന്നെ പഠിക്കല് തൊടങ്ങിക്കാണ്ടണ്ട് എയ്തിയാല് ഒരു വർഷത്തിലങ്ങനെ എയ്താ പി ന്നെ പർഞ്ഞാ മാർക്ക്ണ്ടെങ്കില് വീണ്ടും എയ്തേണെങ്കി എയ്താ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ പിന്നെ വേറെന്തെങ്കിലും നോക്കേ അങ്ങനെക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട്
ഓഹ് അപ്പൊ ആഹ് അതെ പ്ലസ്ടുന്പ്പോ സെയൻസാ ഓളെടുത്തത്
ആഹ് സയൻസ് സയൻസ് ഇട്താലല്ലേ പറ്റുള്ളൂ എൻട്രൻസിനൊക്കെ ആഹ്
അതെ ആഹ് ആഹ് അപ്പം ഉം ടെൻതില് നല്ല മാർക്ക് ഇണ്ടാവോക്ക്
ആഹ് ഒമ്പത് എപ്ലസ്സും ഒരെയും
ആഹ് അപ്പം മോശല്ല്യന്ന് ആഹ് ആഹ് പിന്നെ അതൊന്ന് ഒരേയെയി പോയി അപ്പ നിങ്ങള് റിവാലെഷന് കൊടുത്തുടെന്യോ അപ്പം
കൊടുത്തിനോ ബുദ്ധിമുട്ട് ഓക്ക് പിന്നെ ആഹ് ബുദ്ധി ക്ക്ള്ളല്ല ഓക്ക് എന്തേവോ അയ്ന് കിട്ടില്ല ഓക്ക് കെമിസ്ട്രിക്ക് നല്ലേ പഠിക്ക്ണെ ആളെന്നെയ്ന്നു മോഡലെ എക്സാമിലും ബാക്കി എക്സാമിലൊക്കെ ഫുള്ള്ണ്ടയിന് എന്ത്യാറിയില്ല ഇതില് കെമിസ്ട്രിക്ക് ഏയ് അഹ് കിട്ടേണ്ടതെയ്ന്നുന്ന് പർഞ്ഞു റിവേലെഷന് കൊട്ത്ത്ട്ടും കിട്ടില്ല
ആഹ് താല് ഫുൾ എ പ്ലസ് ആരുണ്ട് പ്പനാനെല്ലാം പഠിക്കുന്ന സമയത്തങ്ങനെ കൊറേ ആൾ കൊ കൊടുത്തിട്ടങ്ങനെ ഫുൾ എ പ്ല പ്ലസ് അവർക്ക് കിട്ടീനോ ഈ ഒമ്പതേ എ പ്ലസ് ഒള്ള കുട്ടിളെല്ലാങ്ങനെ കൊടുത്തൊണ്ട്
ആഹ് അയ്ന് അങ്ങല്ലാ ഓക്കെട്ട് എട്ട് എ പ്ലസാ കിട്ടിയത് അയില്പ ഒമ്പെണ്ണായി അയില് കെമിസ്ട്രി ഓള് പ്രതീക്ഷിക്കാതെ പോയതാണ് ന്താറിയില എസ് എസ് ഓക്ക് ഇഷ്ടല്ലാത്ത വിഷയാണ് എസ് എസ് വലിയ താല്പര്യല്ലാതെ അയിലു എ ആയിരുന്നു
അതെഹ് ഏഹ് സോഷ്യലാ നിങ്ങള് ഉദ്ദേശി ക്ക്ന്നത് എസെസ്സ്ന്ന് ഉദ്ദേശിക്കുന്നത് ആഹ് അഴിച്ചുവേറെ ആഹ് പത്താംക്ലാസില് വേറി ആദ്യ സബ്ജക്ട് മാറിയതാന്ന്
പഞ്ചായത്ത് ബേസില് ആഹ് അപ്പോളറിഞ് ഓ ക്കത് കിട്ടൂല വിചാരിച്ച അയിനാ കിട്ടിയത് അത് ഓള് ആദ്യ തന്നെ പറഞെനു അത് എ എന്നെ ണ്ടാവുള്ളൂന്ന് ആദ്യേനെ പറഞ്ഞ്ണ് കെമിസ്ട്രിയോള് എങ്ങനെയും പോവാൻ സാധ്യതയില്ലാന്നാ പറഞ്ഞെ എന്തെ ആവോ അയില് അങ്ങനെ പോയി റിവാലേഷന് കൊടുത്തത് അത് വിചാരിച്ചിട്ടാ കൊടുത്തത് അയിന് കിട്ടീല മറ്റെന്
അതെ എന്ന നല്ലതന്നെ അത് ഒന്നിനാല് കിട്ടി കിട്ടിലോ ല്ലോ
ആഹ് കൊടുത്തപ്പ കിട്ടി ഉം
ആഹ് ആതെനി പിന്ന എഹ് അതോന്ന് ഏത് അനക്കോ അനക്ക് ഒരു മോള് അവള് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത്
ഒരു കുട്ടിന്നൊള്ളോ
ആഹ്
ഒന്നാം ക്ലാസ്സില
ആഹ് ഒന്നാക്ലാസ്സില് ന്ന് മ സ്കൂള്ല് ഒന്നാക്ലാസ്സില് ആഹ് ആഹ്
ജോലി ഇണ്ടാ എന്തെങ്കിലൊക്കെ നിങ്ങക്ക് എനിക് വൈഫ് ഹൌസ് വൈഫ്‌ന്
ഇൽ ഇല്ല ഞാന് ഹൌസ് വൈഫ്‌ തന്നെ ജോലിയൊന്നും ഇല്ല ഉം പിന്നെ ഡിഗ്രി വരെ പഠിച്ചിന് ഞാന് ഏഹ് പിന്നെ ഒരു ജോലി ക്കൊന്നും ഒരു പോയിട്ടൊന്നില്ല ഞ അത് കഴിഞ്ഞിട്ട് ആദ്യം പഠി പഠിക്കേണ്ടിയും വരോ അപ്പൊ ആഹ് ഡിഗ്രി കോഴ്സ് മാത്രം പഠിച്ചഴ്ഞാ പഠിച്ചാൽ മതിയാലാലോ അപ്പൊ അതിന്റെ ബി എഡും ടി ടി സി എന്തെങ്കിലും എടുത്ത് പഠിക്കേണ്ടി വരും അപ്പൊ പിന്നെ ഞാൻ പോയിട്ടൊന്നില്ല ആഹ് നിങ്ങള് എത്ര വരെ പഠിച്ചിന് ടെൻ ഓഹ്
അനക്കൊക്കെ പോവല്ലോ ഇങ്ങളൊക്കെപ്പ ഏജ്ല്ലാം ആയിട്ടള്ളൂ ഞമ്മളെ മാതിരിയല്ലല്ലോ
ആഹ് പക്ഷെ ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല ഇപ്പൊ
ഇങ്ങള് നിങ്ങളെ വീട്ടിലേക്കാരല്ലേ അവിടെ ഹസ്ബന്റിന്റെ വീട്ടിലല്ലല്ലോ
ആഹ് ഏഹ് പണ്ടെങ്കില് അത് ഫ്ലോ അയില് പഠിച്ചിട്ട് പൂർ ത്തിയായിട്ട് ജോലി വരെ കിട്ടിയിട്ടുണ്ടാവും ആ സമയത്താണെങ്കില്
ഇപ്പഴും ചെയ്തൂടെ എത്ര വയസുണ്ടണ്ട്ങ്ങക്ക് വയസ്സായ്ക്കണോ എല്ലാ ക
വയസ്സ് ഇങ്ങക്കോ
ആഹ് ആയിട്ടില്ലല്ലേ എനിക്ക് മുപ്പത്തഞ്ച് മുപ്പത്താറായി നിങ്ങക്കൊക്കെ പത്രായില്ലെ ഇങ്ങൾക്കൊക്കെ ഇപ്പളും പഠിക്കൊക്കെ ചെയ്യാം
ആഹ് ആ ഓൺലൈൻല്ല ഇപ്പട്ട് ടി ടി സി അങ്ങനെതേല് കോഴ്സെല്ലേ ഇല്ലെ ഇപ്പോ ഓൺലൈലെന്നെ ‌ അറബിക് ടി ടി സി ആ കൊറേ കോഴ്സുകൾ ഇങ്ങനെ
അക്കൗണ്ടൻസി ഒക്കെ എഴ്തേത് തെണ് എട്ത്തീനെ പ്ലസ് ടും ഡിഗ്രി ക്കെ
ആഹ് പക്ഷെ ആ കമ്പ്യൂട്ടറിന്റിയും ഉണ്ട് ഇത് ഓരോ ചീഫ്സ്ന്ന് പറഞ്ഞ അക്കാദമിന്റെ ഈ ഇതെല്ലാം കാണാ ഇത് ഏ് കമ്പ്യൂട്ടറിന്റെ കോഴ്സ്
ടീച്ചിങ്ങിലേറെ നല്ലത് നമ്മക്കാെക് പിന്നിം അതാണ് അങ്ങൻത്തെ അക്കൗണ്ടന്റൊക്കെ ആയിക്കാണ് കൊർച്ച് ആറ് മാസകോഴ്സൊക്കെ ഇട്ത്ത് പഠ്ച്ചാല് എവ്ടെങ്കിലും കമ്പ്യൂട്ടർ ഇങ്ങനെ ക കടീലൊക്കെ കേറാൻ പറ്റാെലോ സാലറി പത്തും പൻ ന്ത്രണ്ടും പതിമൂന്നൊക്ക ഇണ്ട് ഇപ്പോ സാലറി
ഓഹ്
പതിമൂന്നായിരം കിട്ട്ണ്ടേ ആ മാസം ത്ത്ല് കിട്ടും ഞം ഞമ്മളെ കാര്യത്തിനൊക്കെ പറ്റാെല്ലോ
അതെതെ ആഹ്
ഹസ്ബന്റിന് എന്താ ജോലി
ഹസ്ബന്റ് ഗൾ ഗൾഫിലാണ് ആഹ് അത് നിങ്ങളെ ഹസ്ബന്റോ
ആഹ് ഇവടെ നാട്ടിലെന്നേണ് ഗൾഫിലെയ്രുന്നു ഇപ്പൊ വീടൊക്കെ ആയപ്പോ പിന്നെ നാട്ട്കൂടി
ആഹ് അങ്ങനെ ആഹ് ആ ആകെ ഇങ്ങക്ക് ഒരു മോള് ഒള്ളൂ അപ്പോ
ആകെ ഒരു കുട്ടിയെന്നെ ഒള്ളൂ ഇങ്ങക്കും ഒന്നല്ലെള്ളൂ അൻക്കും
ആഹ് അങ്ങനെ ആഹ് അഹ്ജേച്ച് വേറെ കൊർച്ചു വണ്ണ ഉള്ളാേണ്ട് ഞാൻ വിചാര്ച്ച് വേറെ ആര്ആന അനിയത്തിയോ അനിയനാേ അങ്ങനെട്ടംണ്ടോ ആങ്ങളമാര് ആഹ്
ഒന്നഞൊള്ളൂ
ആഹ് അങ്ങനെ ആഹ് കോഴിണ്ടോ വീട്ടില് കോ കോഴിൻ്റെ സൗണ്ട് കേക്ക്ന്ന്ണ്ട് ട്ടാ
അട്ക്കളീന്ന്ന്ന് പോന്നക്കാണ് അവ്ടെ നല്ല സൗണ്ടാണ് അക്കളീല് ഇങ്ങട്ടെന്നെ കേക്കുണ്ട് ല്ലേ പൂവൻ കോഴി അപ്പർത്തെ വീട്ടിലുണ്ട് ഇവടിംണ്ട് രണ്ടും അപ്പറംഇപ്പറം ഇങ്ങനെ കൂവാണ്
ആഹ് അപ്പൊ കോയിക്കൂടെല്ലാ ആക്കീനോ നിങ്ങള്
ആഹ് കോഴിക്കൂടും കോഴാളൊക്കെണ്ട് വേറൊന്നും പണില്ലലോ എത്തിങ്കിലൊക്കെ വാണ്ടേ
അതെ ആഹ് അല്ലാ ഇതിന് പക്ഷേ വേറെ വേറോ ഫുഡ് കൊട് ക്കണ്ട്യരൂല്ലേ അന് ഇപ്പളക്കെയേ ആഹ്
കോഴിത്തീറ്റൊക്കെ വാങ്ങിങാണ്ട് ഫു ഫുഡ് കൂടി കൊയച്ച് കൊടുക്കും കൊർച്ചോറിലൊക്കെ അവ്ടെ ആരെക്കെള്ളത് വീട്ട്ല്
അൻ്റെ വീട്ടില് ഞാന് ഉമ്മ ഉപ്പ പിന്നഅനിയന് ഏ് പിന്നെ ഇത്താത്ത അങ്ങനെ ആനന്നെ
ആഹ് കല്യാണം കഴിഞ്ഞിക്ണ് ല്ലേ ഇത്താത്തൻ്റെക്കെ
ആഹ് ഇത്താത്താൻ്റെ കല്യാണം കഴിഞ്ഞിട്ടെന്ന്യാ പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞത്
ആഹ് അതന്നെ ഓര് ഇവടെ അടുത്തന്യാക്കാരല്ലേ
ആഹ് ഓള് ഇവട്തന്നേണ്
വേറെ വീട് വെച്ച് പോവൂലപ്പോ
വീട് വെച്ച് ഇത് വീട് എട്ക്കുന്നുണ്ട് ആഹ് തൊട്ടപ്പറം തന്നെ
ങ്ങള് വീട് വെക്കുമ്പോ ങ്ങളെ നാട്ട് തന്നെ വെക്കാ അതോ ഓലെ നാട്ടിലാ വെക്കാ
നമ്മള നാട്ടിലന്നെ
ആഹ് അപ്പ സ്ഥലക്കെങ്ങനാ നിങ്ങളെപ്പാന്റെ സ്ഥൽത്താ വെക്കാ ഇങ്ങള്
അല്ല ഇമ്മാൻ്റെ സ്ഥൽത്ത്
ങ്ങളെ മ്മാന്റെ സ്ഥലത്ത് വെക്ക അതിന് വടത്തെ സ്ഥലത്തല്ലേ ആഹ് മ്മാന്റെ സ്ഥലത്ത്
ആഹ് ഇങ്ങളെങ്ങനെയാപ്പൊ
ഞങ്ങക്കൊക്കെ ഉപ്പാൻ്റെ സ്ഥലത്ത് ഞങ്ങളെ ആണുങ്ങളെ വീട്ടില നിക്ക ഞങ്ങൾടെ അങ്ങനല്ല ഹസ്ബൻഡും ഞങ്ങളൊക്കെ വടല്ലേ അങ്ങനെ ഹസ്ബൻൻ്റ് ഞങ്ങള് നിക്കാ അങ്ങനെ അങ്ങനായി ഞങ്ങക്ക് പ്പാൻ്റെ പ്പാൻ്റെ അങ്ങനെങ്ങെനേ വരാ
ഓഹ് അപ്പൊ
ഹസ്ബൻഡൻ്റ്ന്റെ പ്പാൻ്റെ വീട്ട് സ്ഥലത്തല്ലേ ഞങ്ങള് വെക്ക
അതെ അല്ല അപ്പൊ ആഹ് അവടള്ളോ ആടെ നിക്കുംമ്പോ ആടെ ഉള്ളോ സ്കൂള് ആടെുള്ള മദ്രസെലു എല്ലാം പ്പ ക്കേണ്ടി വരൂല്ല അപ്പൊ ഇഞ്ഞി വരാൻ പറ്റൂലല്ലോ ഉ്മാന്റെ വീട്ടില് വരാൻ പറ്റൂലലോ അപ്പൊങ്ങക്ക്
ന്റെ വീട്ടുക്ക് നമ്മുക്ക് നിക്കാനും ഒരു ദിവസത്തിനൊക്കെ പോണം അങ്ങനെയൊക്കെ പോം ഒരിസത്തിനല്ല നമ്മക്ക് നിക്കാൻ പോവാം നമ്മള് വേറെ പോന്നപ്പൊ ഒറ്റക്കായപ്പോ പോവലില്ലല്ലാത്തുമ്പൊ പോം പയിനഞ്ചീസം ഇരവിസം ഒക്കെവടേം നിക്കും രണ്ടോടത്തും നിക്കും
ഓഹ് അങ്ങനെ ആഹ്
ഞമ്മളെ വീട്ടിക്ക് ഞമ്മള് നിക്കാൻ പോവും
ആഹ് അപ്പൊ ഇങ്ങക്ക് ഉമ്മാമ്മ ഉമ്മാമ്മ ഉപ്പാപ്പും അങ്ങനെ അങ്ങനെയൊന്നും ആരുല്ല
ആണ്ട് മ്മാമ്മപ്പപ്പൊക്കെ ഇണ്ട് എപ്പ മരിച്ചുക്കുണ് തുവരെ ഇണ്ടായിനു
ഓഹ് അങ്ങനെ അപ്പൊ
അയിന് അങ്ങനല്ല മ്മമ്മയും പ്പയൊക്കെ മ്മമ്മാൻ്റെ ന്റെ്മ്മാൻ്റെ വീട്ടില് ഓല് അങ്ങനല്ലേ അവടല്ലേ നിക്ക നിങ്ങളതൊക്കെ മര മര തീ കൂടിയകുമ്പോ നിങ്ങടെ ഉമ്മാന്റെ ഉമ്മ എന്റെ ഒക്കെ കുടുംബക്കാരെ ഇങ്ങളെ കിട്ടുന്നില്ല പ്പാന്റെ പ്പാൻ കുടുംബക്കാറണ്ടാവില്ല
അതെ അതെ അപ്പൊ ജ്യേഷ്ഠത്തിമാരില് അ ന്തെ നിങ്ങള പ്രായം തന്നെയിരിക്കുംല്ലേ എ ഏട്ടത്തി മാര് ആഹ് എന്നാ ശരി ഓക്കെ ആഹ് ഓക്കെ